ഹലോ
കേൾക്കുന്നുണ്ടാ
ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ഹലോ എന്താ പാട് സുഖല്ലേ ആ സുഖായിട്ട് പോവുന്നു. പിന്നെ എന്താ ചെയ്യണ ഇപ്പ എവിടെ ഉള്ളത്
ഇപ്പൊ വീട്ടിലാണ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരാണ്
അതെ ഞാനിപ്പോ ങ്ങനെ ആലോ ഞാൻപ്പോ വീട്ടില് ങ്ങനെ ഇരിക്കന്ന് പ്പൊ പുസ്തകപ്പണ്ട് പൂട്ടി ച്ചിട്ടൊള്ളു ഞാന്. ഇപ്പൊ ഈ വിദ്യാഭ്യാസത്തിനെ കുറിച്ചും പിന്നെ നമ്മുടെ ഈ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് എന്താണ് കിട്ടണത് നമ്മള എങ്ങനെയാണ് മെച്ചപ്പെട്ട് പോകന്നുള്ള അങ്ങനെ ഒക്കെ അങ്ങനെ ആലോചിച്ചന്നാണ് അപ്പൊ എന്താണ് ഇങ്ങക്ക് ഇതിനെ കുറിച്ചൊക്കെ പറയാനുള്ളേ വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ടൊക്കെ
ആഹ് നമ്മള് വിദ്യഭ്യാസം നമ്മള ജീവിതത്തിൽ എങ്ങാലും വേണ്ട ഒരു സാധനമാണല്ലോ നമ്മള മനുഷ്യൻ്റെ ഉറവിടം തന്നെ ഈ അറിവിൽ നിന്നാണല്ലോ നമ്മള് പഠിച്ചാലേ നമുക്ക് എന്തയ്യാൻറ്റുള്ളു ഭാവീക്ക് ഉപകാരണ്ടാനുള്ളൂ നമ്മളിപ്പോ എര് ജോലിന്നുള്ളതിനപ്പറത്തായിട്ട് നമ്മുടെ ഒരു കൾച്ചർ എ നമ്മളെ ഈ വിദ്യാഭ്യാസ രീതിയിൽ ന്നൊക്കെ നമ്മുടെ ഈ ഒരു എന്താണ് നമ്മളെ ഈ സാംസ്കാരിക വളർത്തിയെടുക്ക ന്നുള്ളതൊരു ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെക്കെ എന്താണ് ഒരു അടിസ്ഥാന ലക്ഷ്യണല്ലോ അപ്പോ യമ്മള് നന്നായി പഠിച്ചാല് നമുക്ക് ഭാവിയില് എന്ത് ന്നുള്ളു നല്ല അവസ്ഥ വരാ അവസരങ്ങള് ണ്ടാ ഉള്ളൂ അതുപോൽ തന്നെ നമ്മളെ ഈ ഒരാളുടെ സ്വഭാവവും അയാളുടെ വ്യക്തി വ്യക്തിഗതൊക്കെ എന്ത് എ രൂപീകരിക്കുന്നര് ഈ നമ്മുടെ വിദ്യാഭ്യാസത്തിന് വളരെയധികം നല്ല റോളുണ്ട് ന്ന്ള്ളാണ് പിന്നെ അമ്മളെ ജീവിതത്തിനുള്ളേ ഒരു ലക്ഷ്യബോധവും കാര്യബോധക്കെ വര്ണെങ്കില് നമ്മള് എല്ലാവര്ത് കാര്യത്തെ പറ്റി നമുക്ക് അറിവുണ്ടായിരിക്കണം. നമ്മുടെ ചുറ്റുപാടത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് ഒരു ധാരണണ്ടായാലേ നമ്മുടെ ഈ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടാ പറ്റുള്ളു ബ്രോന്റെ അഇപ്രായത്തില് എങ്ങനെയാ നമ്മൾ ഈ വിദ്യാഭ്യാസ രീതിയായിട്ട് എന്താ അഭിപ്രായം?
അതെ അതെ താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ് കാരണം വിദ്യാഭ്യാസ ണ്ടെങ്കിലെ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടോആൻ സാധിക്കുള്ളൂ. പിന്നെ താങ്കൾ പ റഞ്ഞൊരു പോയിന്റ് ഒര് ഒര് വാചകം ഞാൻ ശ്രദ്ധിച്ചു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്
താങ്കൾ പറഞ്ഞൊരു വാചകം ഞാൻ ശ്രദ്ധിച്ചു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് തങ്കൾ പറഞ്ഞില്ലോ നമ്മള് പഠിക്കുന്നത് നമ്മുടെ ജോലിക്ക് വേണ്ടിയുള്ള പഠനത്തിനപ്പുറം നമുക്ക് എന്തെങ്കിലും ഉപകാരമാണോ നമുക്ക് എന്തെങ്കിലും മെച്ചം വേണം എന്ന് വിചാരിച്ചു കൊണ്ട് നമ്മൾ പഠിക്കുകയാണെങ്കില് അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടും നമുക്ക് ജോലിക്ക് വേണ്ടി മാ മാത്രല്ല നമ്മടെ ജീവിതത്തിലും അത് ഉപകാരപ്പെടും പിന്നെ നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയാണ് എന്ത് ഈ ആധുനിക ലോകത്തെ ഈ വിദ്യാഭ്യാസം എങ്ങനെയാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ആധുനിക വി ദ്യാഭ്യാസം കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ നോക്കാണ് അപ്പോ ആധുനിക ലോകത്തില് വിദ്യാഭ്യാസരംഗം വലിയ മാറ്റങ്ങൾക്കൊക്കെ വിധേയമായിട്ടുണ്ടല്ലോ ഇപ്പോ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ പണ്ടത്തെ പരമ്പരാഗതമായ ഒരു രീതിയല്ല ഇപ്പോ സ്വീകരിച്ചു പോരുന്നത് ഇപ്പൊ നമ്മള് നമുക്കറിയാം
ഇപ്പൊ നമ്മള് മൊബൈൽ ഫോണുകള് അതേപോലെ ഇന്റർനെറ്റ് ഇതെല്ലാം തന്നെ നമ്മള് നമ്മുടെ പഠനാവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോ ഞാനെന്റെ വല്ലിപ്പ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർത്തു പോവാണ്. അവര് സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് അന്ന് സ്കൂളന്ന് പറഞ്ഞ പറയൻ അങ്ങനെ ഇല്ല അന്ന് വിദ്യാലയംന്ന് പറയാൻ ഇല്ല ഒരു ചെറിയൊരു ഓലപ്പെര ഓലപ്പെരയില് അവരൊക്കെ നിലത്ത് മണ്ണില് എഴുതി പഠിച്ചാണ് ഏ അവര് വളർന്നതെന്ന് പറഞ്ഞ കഥകളൊക്കെ ഞാൻന്ന് ഓർത്ത് പോവാണ് പിന്നെ പക്ഷെ നമ്മളെ കാലം ആകെ മാറി നമുക്കിന്ന് കമ്പ്യൂട്ടർണ്ട് പഠിക്കാന് അതേ സമയം നമുക്ക് മൊബൈ ഫോൺ നോക്കി ലോകത്ത് ലോകത്ത് എവിടെ ഇരുന്ന് പഠിപ്പിക്ക ന്ന ആളുടെയും ക്ലാ ഒര് അവരുടെ ഒരു അധ്യാപനം നമുക്ക് ഇവിടെരുന്ന് കേൾക്കാൻ സാധിക്കും ഇതൊക്കെ വലിയൊരു മെച്ചങ്ങളാണ് നമ്മുടെ ഈ ഒരു തലമുറക്ക് ലഭിച്ച വലിയ വലിയ സവി ശേഷതകളാണ് അതൊക്കെഎന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പറയാനുള്ളത് ആധുനിക വിദ്യാഭ്യാസം വിദ്യാർത്ഥികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുണ്ട്. നമുക്കറിയാം ഇപ്പ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് പഠിച്ചു പഠിച്ച് പഠിച്ച് ഏ്. ഉന്നത വിദ്യാലയങ്ങളിലൊക്കെ പഠിച്ചിട്ട് ഉന്നത സർട്ടിഫിക്കറ്റുകളൊക്കെ നേടിയ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർക്കൊന്നും ജോലിയില്ല ജോലിയില്ല എന്നുള്ളത് നമുക്ക് ഏ നമ്മുടെ നാട്ടിൻ പുറത്തൊക്ക നമുക്ക് ഒരുപാടായിട്ട് കാണാൻ പറ്റും ഇതൊരു വ്യാപകമായ ഒരു പ്രശ്നമായിട്ട് ഇന്ത്യയിൽ ഒട്ടാകെ തൊഴിലില്ലാ യ്മ വർധിച്ചു വരുന്നുണ്ട് ഇതിനുള്ള ഒരു പരിഹാരമായിട്ട് ഇന്ന് ആധുനിക ലോകത്തുള്ള വി ദ്യാഭ്യാസങ്ങളല്ലാം തന്നെ തൊഴിലധിഷ്ഠിതമാണ്. ഇന്ന് നമ്മൾ എന്ത് പഠിക്കുകണെങ്കിലും തൊഴിലുണ്ടോ നോക്കിട്ടാണ് പഠി ക്ക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് ഇന്നത്തെ ഈ ഒരാധുനിക ഏ ഈ ആധുനിക ലോകത്ത് ഓരോ വിദ്യാലയങ്ങളും അല്ലെങ്കിൽ ഓരോ സർക്കാരുകളും മുന്നോട്ട് വെക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ എടുത്ത് നോക്കിയാ മനസിലാവും. ഒരുപാട് കോഴ്സുകൾ നമുക്ക് കാണാൻ പറ്റും ആ കോഴ്സുകളൊക്കെ തന്നെ ജോലി അടിസ്ഥാനമാക്കിയുള്ള കോഴ്സുകളാണ് അല്ലാതെ വെറുതെ വിദ്യാഭ്യാസം നേടുക എന്നുള്ള പണ്ടത്തൊരു രീതിയിലല്ല ഇന്നങ്ങനെയള്ളത്. പിന്നെ നമ്മള് ഈ ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസത്തെ കുറിച്ച് കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്? പിന്നെ എന്തൊക്കെയാണ് ഇതിനെ കുറിച്ച് കൂടുതൽ പറയാനുള്ളത്
അതെ നമ്മടെ ഈ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങള് നമ്മള് പഠിക്കുന്നുണ്ട്. നമ്മളെ സർഗാത്മകമായിട്ടുള്ള കഴിവുകള് സ്കൂള് നമ്മളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽനിന്നാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടേ നമ്മൾ. അപ്പോൾ ബാക്കിയുള്ളവരോട് സംസാരിക്കുമ്പോഴുള്ള അതേപോലെ തന്നെ നമ്മളെ പൗരബോധങ്ങള് നമ്മുടെ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം അത് ഇപ്പോ നമ്മളിപ്പോ ഈ കേരളം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു ഒന്നാമതായി വരുന്ന സാക്ഷരതയിലെ ഒന്നാമത്തെ മത്തെ സംസ്ഥാനമാണല്ല? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഈ കേരളം വിട്ടുപോയാൽ നമുക്കതിന്റെ ഒരു മനസ്സിലാക്കാം. എന്തൊക്കെയാണ് നമ്മൾ കേര വെള്ളത്തിലുള്ളതും അതിന് പുറത്ത് ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യ ഭാഗത്തിലേക്കൊക്കെ പോവുകയാണെങ്കില് അവിടെയുള്ള പോലെ ആ ഒരു സംസ്കാരം വളരെയധിക ദയനീയകമാണ് ആ കാരണം എന്ന് വെച്ചാല് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല അവിടുത്തെ ഏ അതിനുള്ള അധികാരികൾ അതിന് വേണ്ടി തുനിഞ്ഞിറങ്ങുന്നില്ല എ തന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ കേരളത്തിലായി എന്നുള്ളത് വളരെയധികം ഒരു നമ്മൾ ജീവിതത്തി നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്തൊരു നല്ല കാര്യമാണെന്നുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ അറിയുമ്പോൾ വളരെയധികം മോശപ്പെട്ടൊരു അവസ്ഥയാണ്. അവിടെ പട്ടിണി ഉണ്ടാവാൻ കാരണവും അതുപോലെ തന്നെ ഈ മാറാത്ത അസുഖങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ എന്താണ് കുറവ് കൊണ്ടാണ് ഇപ്പോൾ പിന്നെ പറയുകയാണെങ്കിൽ നമ്മളെ ഈ പരിസ്ഥിതി ബോധം അതേപോലെ നമ്മളെ പൗരബോധം നമ്മളെ അവകാശങ്ങളെ പറ്റി അറിയാം. നമ്മളിപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് അയാൾ ക്ക് എന്ത് ചെയ്യും? തന്റെ ചുറ്റുപറ്റുള്ള കാര്യങ്ങളും നിയമങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നുന്നത് കൊണ്ട് അത് പാലിച്ചു പോകുന്നു. പക്ഷേ? ഈ കാര്യങ്ങളെപ്പറ്റിയൊന്നും അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ നോർത്ത് ഇന്ത്യ ഉത്തരേന്ത്യ ഇതേപോലുള്ള സംസ്ഥാനങ്ങളിൽ വളരെയധികം വളരെ മോശപ്പെട്ടരു യിലൂടെ അവർ കടന്നു പോകുന്നത്. അതിനൊക്കെയായിട്ട് നമ്മള് നമ്മൾ കൂടെ അതിൽ ഉത്തരവാദികളാണ് എന്നുള്ളതാണ്.
അത് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം? ഇന്ത്യയിൽ എവിടെയെങ്കിലും വിദ്യാഭ്യാസം കുറവുണ്ടെങ്കിൽ അത് നമ്മളെയും ബാധിക്കും. കാരണം നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. അപ്പോ നമ്മള് കേരളത്തില് ഒരുപാട് വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരുണ്ട് കുറെേ സാക്ഷര ഏറ്റവും കൂടുതൽ സാക്ഷരത തൊണ്ണൂറ്റാറ് അല്ലെങ്കിൽ നൂറ് ശതമാനം സാക്ഷരതയുള്ള ആൾക്കാരാണ് കേരളക്കാരെന്ന് പറയുമ്പോളും നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഏ സാക്ഷരത തീരെയില്ലാത്ത അല്ലെങ്കിൽ അമ്പത് ശതമാനത്തിൽ താഴെ സാക്ഷരതയുള്ള ഒരുപാട് സംസ്ഥ സംസ്ഥാനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇപ്പൊ ബീഹാറിലൊക്കെ സാക്ഷരത വളരെ വറെ വളരെ അധികം കുറവാണല്ലോ? ഇപ്പ ഇതൊക്കെ പറയുമ്പോൾ നമ്മള് വലിയവരാണെന്ന് പറയുമ്പോളും നമ്മുടെ രാജ്യം ഇപ്പോഴും എത്രയോ താഴ്ന്ന തട്ടിലാണ്. നിലനിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണെങ്കിൽ താങ്കൾ പറഞ്ഞ നമ്മള് നമ്മുടെ കേരളത്തിൽ നിന്നു ഒന്നും മനസ്സിലാക്കാൻ സാധിക്കൂല. കാരണം കേരളം നമുക്ക് എല്ലാവർക്കും മികച്ചൊരു സ്ഥലമാണ്. എല്ലാം കൊണ്ടും പ്രകൃതി കൊണ്ടും ഏ വിദ്യാഭ്യാസം കൊണ്ടും, മനുഷ്യരെ കൊണ്ടു, മാനുഷിക മൂല്യങ്ങളെ കൊണ്ടും എല്ലാം കൊണ്ടും ഒരു മികച്ച സ്ഥലമാണ്. അല്ലെങ്കിൽ ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത്. അതുകൊണ്ട് നമ്മള് കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഇന്ത്യയെ നോക്കികാണാ സാധിക്കൂല. കേരളത്തിൽ ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയെ ശരിക്കങ്ങട് നോക്കി നോക്കി കാണാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യണം കേരളത്തിന്റെ പുറത്തേക്ക് സഞ്ചരിക്കണം. ഇപ്പൊ പറയുകയാണെങ്കില് തമിഴ്നാടൊക്കെ ഏഹ് ഒന്ന് വികസിച്ചു വരുന്നു കുറച്ച് സ്ഥലങ്ങളാണ്. അതേപോലെ തന്നെ നമ്മള് ഇപ്പൊ ബീഹാർ, യു പി, ഉത്തർപ്രദേശ് ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്തായാലും യാത്ര ചെയ്യുമ്പോള് നമ്മളിപ്പോ യു പിയിലേക്ക് അല്ലെ ബീഹാറിലേക്ക് അത്ര യാത്ര പോകുമ്പോൾ അവരുടെ ഏഹ് ഗ്രാമജീവിതമൊക്കെ നമ്മൾ കണ്ടി പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഈ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ഈ ആധുനിക ലോകത്ത് ഈ പുതിയ കാലത്ത് വി വിദ്യാഭ്യാസത്തിൽ കുറെ പുതിയ രീതികൾ രീതികളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടല്ലോ. അതിനെ കുറിച്ചൊക്കെ പറയ യാൻ ആഗ്രഹിക്കാണ്. ഇപ്പോ ആധുനിക ലോകത്തിൽ വിദ്യാഭ്യാസം വലിയ മാറ്റങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് പരമ്പരാഗത ക്ലാസ് മൊഴി അധിഷ്ഠിത പഠനത്തിന് പുറമെ ഇന്ന് സാങ്കേതിക വിദ്യകൾ അധിഷ്ഠിതമായ പഠനരീതികള് വ്യാപിച്ചു കൊണ്ടിരിക്കയാണ് ഇപ്പൊ പറയുകയാണെങ്കില്
പരമ്പ പരമ്പരാഗതമായ നമ്മുടെ വിദ്യാഭ്യാസ രീതി എന്ന് വെച്ചിട്ടുണ്ടേൽ ഒരു ക്ലാസിലെ ഒരു ടീച്ച ഒരു അദ്ധ്യാപകന് പിന്നെ കൊറെ വിദ്യാർത്ഥികള് പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം വരുന്നീ അ കാലം നമ്മുടെ കൊറോണ കാലം ഉണ്ടല്ലോ ആഹ് ഒരു കാലത്ത് എല്ലാത്തിനും മാറ്റം വന്നു എല്ലാത്തിനും മാറ്റം വന്നു നിങ്ങക്ക് എന്താതിനെ കുറിച്ച് പറയാനുള്ളേ
കൊറോണ കാലത്ത് അപ്പോൾ നമ്മൾക്ക് യൂസ് ചെയ്യേണ്ട ഒരു വാചകമായി മാറി കൊറോണയ്ക്ക് മുൻപും ശേഷവും എന്നുള്ളൊരു അത്ത ത്തിരി കൊറോണ നമ്മളെ വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും നമ്മളെ ജീവിത രീതിയിലാണെങ്കിലും കൊറോണ നമ്മളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളതുവരെ ഉണ്ടായിരുന്നപ്പോൾ കൊറോണയ്ക്ക് ശേഷം എന്ത് ചെയ്തു ഈ യൂട്യൂബ് അതുപോലത്തെ ഗൂഗിൾ ക്ലാസ് റൂം പോലത്തെ ഒരുപാട് സംരങ്ങൾ പുതിയത് വരികയും അതൊക്കെ നമ്മുക്ക് ഇഷ്ടമുള്ള ക്ലാസ്സുകുകളി ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ചുകണ്ട് ഇഷ്ടമുള്ള സമയത്ത് കേൾക്കുക എന്നുള്ളരു രീതിയിലേക്ക് വന്ന് എന്നുള്ളതാണ് അതുപോലെ തന്നെ അതൊരു നല്ലൊരു ഭാഗം ഉണ്ടെങ്കിലും അതിന് ഒരുപാട് ചീത്ത ഭാഗങ്ങളും ഉ ണ്ട് നമ്മള് ഈ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വളരെയധികം ഫോക്കസ് നമ്മ അവരുടെ ശ്രദ്ധ വളരെ കുറഞ്ഞിട്ടുള്ള അഥവാ ഈ ഒരുപാട് കാര്യങ്ങൾ അവരിങ്ങനെ ഫീൽഡിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഫോ ഈ ശദ് ശ്രദ്ധെ കുറഞ്ഞിട്ടുള്ളൊരു വിദ്യാർത്ഥി സമൂഹമായിട്ട് മാറുന്നുണ്ട് ഇപ്പോഴത്തെ ആൾക്കാർ അതത് യൂട്യൂബിലും മറ്റു കാര്യങ്ങളിപ്പോൾ ഒരുപാട് നന്മകളുണ്ടെങ്കിലും അതുപോലെ തന്നെ അതിനനുസരിച്ച് തിന്മകളുള്ളൊരു എന്ത് ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ ഒരു രംഗാണല്ലോ ഈ യൂട്യൂബാണെങ്കിലും മറ്റ് ആണെങ്കിലും അപ്പം അതും കൂടി ശ്രദ്ധിച്ചുകാണ്ട് നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്
അതെ അതെ ഒരുപാട് അധികം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയണത് ഇപ്പൊ നമ്മക്ക് ഇവിടെ അവസാനിപ്പിച്ച് മറ്റൊരു കോളിലോടെ സംസാരിച്ചാലോ എന്താ പറയാനുള്ളത്
അതെ അതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യാം
എന്നാ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ
അതെ അതെ ശരി എന്നാ